ഉം
കേൾക്കാമോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തുണ്ട് വിശേഷം?
വിശേഷം നല്ല വിശേഷം. ഇനി ഉച്ചക്കത്തേക്കുള്ള വിഭവം എന്തോ?
ഞങ്ങക്ക് നല്ല വെയില് തളിഞ്ഞ് തൊടങ്ങിയിട്ടോ.
ഞങ്ങക്ക് വെയില് ഞങ്ങളെ പറ്റിക്കുവാ. വെയില് വരിയേല ഇന്ന് ഉം
തെളിച്ചാണോ മഴക്കാറാണോ?
മഴക്കാറ് കൂടിയിട്ടൊരു തോർച്ച പോലത്തെ സാധനം അതെന്നതാന്ന് അറിയത്തില്ല ചൂടുവില്ല എന്നാ ചെറിയൊരു ഇതായിട്ട് നിക്കുന്നു
ആഹാ അപ്പൊ തുണിയൊക്കെ ഒണങ്ങിയോ?
ഓഹ് ഇന്നലെയിട്ടത് ഒണങ്ങി തണുപ്പ് മാറിയിട്ടില്ല അതുകൊണ്ടൊന്ന് ഇച്ചിരിയൊന്ന് ചെറിയ ചൂടാകുവായിരുന്നെങ്കി എടുത്ത് വെച്ചേച്ച് അടുത്തതങ്ങ് വിരിക്കായിരുന്നു പിന്നെ പെരുന്നാളും കാര്യങ്ങളും ഒക്കെ ആയത് കൊണ്ട് ഇന്ന് വലിയ അലക്കൊന്നുവില്ല ബാക്കിയുള്ളതൊക്കെ ഒതുക്കി വച്ചിട്ട് നാളെ അലക്കാം
അത് ശരിയാ നാളെ കുഞ്ഞുങ്ങക്ക് സ്കൂളിന്റെ സാധനൊക്കെ മേടിച്ചൊ പുസ്തകും എല്ലാം?
ആഹ് അത്യാവിശ്യം മേടിച്ചു ഒരുപാ ഇനിയിപ്പം കൊറച്ച് ഷൂവൊക്കെ ഇപ്പ ദേ ഓരോത്തരും ഓരോ വീടുകളിൽ കൂടൊക്കെ നടക്കുന്നോണ്ട് എല്ലാത്തിനും കൂടെ പിടിച്ച് കൂട്ടികേറ്റി രണ്ടൂസം നുമ്പ്
അതെ
അന്നേച്ച് എല്ലാത്തിനേം കൂടെ കൊണ്ടുപോയി മേളില് പിന്നെ ഓരോത്തര ഓരോരുത്തരു ഇത് മേടിക്കാൻ പോയാലും ശരിയാവുലല്ലോ
ഉം
എല്ലാരേകൂടെ ഒന്ന് ഒന്നിച്ചാക്കീട്ട് എല്ലാർക്കും കൂടെ പോയി ചെരുപ്പ് മേടിക്കാന്ന് ഓർത്തോണ്ടിരിക്കുന്നു ബാക്കിയൊക്കെ അത്യാവശ്യം എല്ലാം തട്ടിക്കുടി മൂന്നില് ഈ വർഷം
ഏഹ് രണ്ടാമത്തെയാളോ
യു കെ ജി
ഇളയാള് അങ്കംവാടി
കുഞ്ഞോള് പോവുന്നില്ല ആയില്ല
എത്ര വയസായി ആ അപ്പ വിടാറായില്ല
ആഹ് ആഹ്
ആഹ് അപ്പൊ ഇവരെ അപ്പൊ ഒരാൾ മൂത്താള് പഠിക്കുന്ന ക്ലാസ്സ്‌തന്നെണോ എളയാളും സ്കൂളിൽ പഠിക്കുന്നെ
ആഹ് രണ്ടു പേരും ഒരുമിച്ച് പൊക്കോളും ഒരുമിച്ച് വന്നോളും
ഓഹ് അവടെ അടുത്തന്നെയാണോ അടുത്ത് തന്നെയാണോ
അട് ഒരു ഇരുപത് മിൻറ്റ് വണ്ടി
അത്രേള്ളു
ഉം അവിടത്തെ പിള്ളേരോ
ഇവിടെ പിള്ളേര് മൂത്തിയാള് പ്ലസ് ടു പരീക്ഷഎഴുതി ജയിച്ചു
ഉം നല്ല മാർക്കുണ്ടായിരുന്നോ
അത്യാവശ്യം കുഴപ്പല്ലാട്ടോ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എടുത്താറുന്നത്
ആഹ്
ഇളയാള് ഏ പത്ത് ജയിച്ചു
ആഹ്
അവനും വല്ല്യ കുഴപ്പണ്ടായില്ല
ആഹ്
അപ്പൊ എളയാളെ പ്ലസ് വൺലേക്ക് ചേർത്തു ഇനിയിപ്പോ ശനിയായിച്ച ച്ചപോയി അളവൊക്കെടുക്കണം യൂണിഫോമിന്റെ മറ്റെയാളെ കോളേജിലൊക്കെ ചേർക്കാനൊക്കെ ആയിട്ട് നടക്കുന്നു ഇനിയിപ്പ അവിടെ അഡ്മിഷനായിട്ട് ഓരോ കാര്യങ്ങൾക്ക് പോണം
ആഹ്
അപ്പൊ അവര് രണ്ടുപേരങ്ങന ഇനിയിപ്പ ഇനി മുന്നോട്ട് പോണെങ്കി ഇനിപ്പ പൈസയുടെക്കെ ബുദ്ധിമുട്ടുകള എല്ലാണ്ടല്ലോ
ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടന്ന് പറയുന്നത് അതാണ് നമുക്ക് പോയി ഒരു അധ്വാനിക്കാൻ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങള്ണ്ടായി കഴിയുമ്പോം ഭയങ്കര പാടാണ് നമ്മുടെ കൈയ്യറിഞ്ഞൊരു പത്തു രൂപ വരു വരുമാനം നമ്മടെ കയ്ൽ ഒരു പത്ത് രൂപ എട്ക്കാനുണ്ടെങ്കിൽ നമക്ക് അതൊരു സന്തോഷം വേറെയാ
അതെ തീർച്ചയായിട്ടും
എന്ത്‌ കാര്യത്തിനും നമ് ക്ക് എന്ത് കാര്യത്തിനും നമുക്ക് ഒരു മനസ്സിന് സന്തോഷത്തോടെ നമുക്ക് ചെയ്യാം നമ്മടെ കയ്യ്ൽ അത്ണ്ട് നമുക്ക്ത് ചെയ്യാംന്നുള്ള ക്ഷെ ഇല്ലാത്ത പക്ഷം നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും.
അതെ അപ്പൊ അവിടെ വീടിന്റെ കടുത്തൊക്കെ ഒത്തിരി വീടൊക്കെ ഉണ്ടോ?
ഉണ്ട് ണ്ട് ണ്ട് ഒരുപാട് വീടും കാര്യങ്ങളും അടുത്തടുത്ത ആൾക്കാരും സഹകരണം പിന്നെ പഴേ പോലെ ആർക്കും അങ്ങനെ ഒരു സഹകരണോ ആരേം നമുക്ക് വിശ്വസിക്കാനോ കൂടത്തി ഉള്ളവരെ പോലും നമുക്ക് കൂടെ നിർത്താനോ ഒന്നും പറ്റ
അതെ അതെ പറ്റത്തില ഇപ്പത്തെ കാ ഇതങ്ങനെയല്ലേ
എല്ലാർക്കും എല്ലാവരുടേതായ കാര്യങ്ങള് അവരവരുടേതായ കാര്യങ്ങള് അതെ നമ്മള് ഇങ്ങനെയാണല്ലോ അപ്പൊ നമ്മളെപ്പോലായിരിക്കൂലോ മറ്റൊരാളും
മറ്റുള്ളവർ അതെ അതെ അതെ പിന്നെ അവടെ ഈ നിങ്ങക്ക് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നോ
കുരുമുളക് നമുക്ക് വളരെ കുറവാ ഭയ് എന്ന് നമ്മുടെ കാരയ്ക്കാനുള്ളതല്ലാം തന്നെ നമുക്കുണ്ട് ചെയ്യാം നമക്ക് വീടിലുള്ള എല്ലാത്തിനും നമ്മുടേതായ ആവശ്യത്തിനുള്ളതൊക്കെ നമ്ക്ക്ണ്ട്
കൊടുക്കാനില്ല
കൊടുക്കാനില്ല ആ പിന്നെ കൊടുക്കാനുണ്ടോന്ന് ചോയ്ച്ചഴിഞ്ഞാൽ ഉണ്ട് അങ്ങനെ ഒരു മുളക് വെച്ച് കിണ്ടൽ കണക്കിന് അങ്ങനെ കൊടുക്കാനൊന്നുല്ല ഒരു പത്തോ ഇരുപതോ കിലോ അല്ലെ മുപ്പത് കിലോ അങ്ങനെയൊക്കെ
ഞങ്ങക്ക്ന്ന്ച്ച ഈ പുളി കൊടം പുളിയൊക്കെ നോക്കി മഴക്കാലത്തല്ലേ ഉണ്ടാവുന്നേ
ഉം അവിടെ പുളി കൊടംപുളിയൊക്കെ ഇട്ടല്ലേ മീൻ കറിയൊക്കെ വെക്കന്നെ
അതെ അതെ ഇവടെ ഞങ്ങക്ക് സ്വന്തായിട്ടുണ്ട് കൊടംപുളി
ഉണ്ടല്ലേ അത് രണ്ടു വർഷം കൂടുമ്പഴെങ്ങാണ്ടല്ലേ കായ്ക്കൊക്കെ ചെയ്യുന്നെ
അതങ്ങനല്ല ചെല മരങ്ങള് ഒരു വർഷം കായ്ച്ച അടുത്ത വർഷം കായ്ക്കത്തില്ല
ഉം
ചെല മരം എല്ലാ വർഷം ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും അതിപ്പം മരത്തിന്റെ പ്രത്യേകതയാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇപ്പൊ കൊടംപുളിയൊക്കെ ബഡ് കൊടപുളി ഇറങ്ങുന്നുണ്ടല്ലോ
ഉം
അത് നമുക്ക് നേഴ്സറി പോയാ മേടിക്കാൻ കിട്ടും അത് എല്ലാ വർഷവും കായ്ക്കും പക്ഷെ അത് നമ്മള് ചോട്ടിൽ പോയി പിറക്കി പൊളിച്ച് ഭയങ്കര കഷ്ടപ്പെട്ട പണിയാ അത്
എല്ലാ അതെ നമുക്ക് ചെയ്യണേന് എല്ലാത്തിനും തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് എല്ലാ ഏതിനാ കഷ്ടപ്പാടില്ലാത്തെ
കുടംപുളി എന്ന് പറഞ്ഞ നമ്മള് പോയി പെറക്കി പൊളിച്ച് പൊകച്ച് നമ്മള് ഉം പൊകപ്പൊരേല് നമ്മള് ഏഹ്
വിക്കാനുള്ളത് ഉണ്ടോ
ആഹ് വിൽക്കാനുള്ളത് ഉണ്ടായിരുന്നു
എത്ര രൂപ ഇരുന്നൂറ്റി എൺപതോ മുന്നൂറ് രൂപ ഞാൻ കഴിഞ്ഞ വർഷം വർഷം എനിക്ക് രണ്ട് കിലോ പുളി ഇങ്ങനെ മേടിച്ച് ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ഈ പ്രാവശ്യം പറയുന്നു ഇരുപത് രൂപ കൂടിയിട്ടുണ്ട് മുന്നൂറ് രൂപയാന്ന് പറയുന്നു
അതെ
ആഹ് അവിടെയോ
ഇവിടെ ഞങ്ങക്ക് ഇവിടെ സീസൺന്റെ സമയത്ത് ഇല്ല ഇല്ല സീസന്റെ സമയത്ത് ഇതിന്റെ സീസൺ ആവ്മ്പോ എല്ലാർക്കും ഈ കുടംപുളിയുടെ സീസൺ ആവ്മ്പോ എല്ലാർക്കും കുടംപുളിയുണ്ട്
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് ആ സമയാവുമ്പോ വെല കിട്ടല് കുറവാ
ആഹ്
അത് ഏത് സാധനായാലും നമുക്ക് സീസൺ ആവുമ്പോ വില കുറവാ, അതുകൊണ്ട് നമുക്ക്, അതെ സമയം കുറച്ചില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഇതിന് വില, വെല കിട്ടും,
ആഹ്,
അങ്ങനെയുണ്ട് ഇപ്പൊ കാപ്പിക്കുരു ആണെങ്കിലും അങ്ങനെ തന്നെയാ,
എന്നാലും നിങ്ങളേ കൊടുക്കുന്ന വില എത്രയായിരിക്കും അത് ഒരു കിലോയ്ക്ക്,
ഞങ്ങളൊരു കിലോയ്ക്ക് ഏ ഞങ്ങൾക്ക് നൂറ്റമ്പത് രൂപരയും കൊടുത്ത വിറ്റ സമയംണ്ട്,
ഓഹ് ഇവിടെ മുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് അതും, പകുതി പൊകഞ്ഞതും കരിഞ്ഞതും ഒക്കെ ആയിട്ടൊക്കെ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും, ഈ സ്റ്റോറിന്റെ മണ്ടയിലൊക്കെ ഇട്ട് ഉണങ്ങുന്നവരൊക്കെ ഉണ്ടെ,
പിന്നെ ഇപ്പത്തെ ഞങ്ങക്ക് ന്യായമായ വില ആദ്യമായിട്ട് ഇരുന്നൂറ് രൂപ കിട്ടി,
ഓഹ്,
അത് നമുക്കൊരു സന്തോഷം അതീ കൂടുതൽ നമുക്ക് കിട്ടാറില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് അതിൽ കൂടുതലട്ട ഇതെവര കൂടിട്ട് ട്ടില്ല,
ആഹ് ആഹ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ പുളീന്ന് പറഞ്ഞ മീൻകറി മീൻകറി മീൻകറി മീൻകറി മീൻകറി തോരൻ മീൻകറി തോരൻ, വെക്കും മീൻന്തോരം കേട്ടോ,
ആഹ്,
അതിന് നമുക്ക് കുടംമ്പുളി എപ്പഴും തന്നെ വേണം പിന്നെ ആ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇത് കിട് ട്ടാൻ പാടാ അപ്പൊ പിന്നെ നമ്മള്, മുന്നൂറാണേ മുന്നൂറ് ഒരു വർഷം ഒരു കിലോ അങ്ങ് മേടിച്ചു വച്ചേക്കും,
പക്ഷെ അപ്പൊ നമുക്കൊന്ന് പറഞ്ഞ് ഇവിടെ, സീസൺ ആകുമ്പോൾ നമ്മൾ ആ സമയത്ത് കൊണ്ടോയ് കൊടുക്കും പക്ഷെ അത് എടുത്ത് വെച്ചാ ചിലപ്പോ, പാക്കെ പക്ക് ചെയ്ത് നമ്മള് ദൂരട്ട കൊണ്ട കൊടുത്താ വില കിട്ടൂട്ടോ,
ഉം,
നമ്മൾ അതിന് മെനക്കെടാറില്ല കിട്ടുമ്പോ തന്നെ നമ്മള്, നല്ലൊം ഒണക്കി ഉണക്കുംന്ന്‌ പറഞ്ഞാ ഇത് പുകക്കില് ഭയങ്കര പാടാ, ഇത് മറച്ചിടണം, ഞങ്ങള് പുകപ്പുര കല്ല് ഇഷ്ടിക വെച്ച്, പുകപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഉള്ളില് ഒരു പൊത്ത് പോലെ അതിനുള്ളിലേക്ക് വിറക് വെക്കും,
ഉം
ങ്ങ്ട്ടത് പുകച്ചിട്ട് നല്ല തടി കക്ഷണംക്കെ കയറ്റി വെച്ച് പൊകഞ്ഞോളുരുന്ന്
ഉം
അപ്പൊ അത് പൊകച്ചാ നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ട് നമ്മള് പോയ്ക്കണം,
ഇവിടെ എങ്ങനെയാന്ന് ചോയ്ച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പെട്ടതൊക്കെ ഏല ഉള്ളതുകൊണ്ട് സ്റ്റോറുണ്ട്,
ആഹ് സ്റ്റോറുണ്ടോ ആ ഏലണങ്ങും പോല,
ആഹ് ഏലക്ക ഉണങ്ങ്ന്നേട്ത്തെ സ്റ്റോറുണ്ട് അപ്പൊ ഈ സ്റ്റോറില്, എന്താണെങ്കിലും അത് ഇവിടെ ഇത് ഉണങ്ങിയെടുക്കുന്നത്, പുക അതിന് മുട്ടീ തീയും എപ്പഴും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഇട്ട്,
സ്റ്റോറിലാണെങ്കിൽ കുഴപ്പല്ല കാരണം സ്റ്റോറിൽ ഏലക്ക ഉണങ്ങുന്ന സ്റ്റോർ നിങ്ങക്ക്ണ്ടോ,
ആഹ്,
ഓഹ് അങ്ങനെ ഉണ്ടല്ലേ,
അങ്ങനെ ഇട്ട് ഉണങ്ങിയെടുക്കും എല്ലായിടത്തും തന്നെ ഈ പുളി ഉണങ്ങി കൊടുക്കുന്നത് അങ്ങനെയാ,
അത് നല്ലതാട്ടോ എന്താന്ന് വെച്ച കൊക്കോക്ക്യോക്കെ ഉണങ്ങാൻ അതാ നല്ലത്,
എല്ലാത്തിനുങ്ങനെയാ ഇറച്ചി ഒണങ്ങാം പുളിയൊണങ്ങാം കൊക്കൊ ഒണങ്ങാം അങ്ങനെ എല്ലാം ഉണങ്ങി എടുക്കാാലോ ഏലക്ക ഒണങ്ങാം. അയ്യോ അത് ചെറീയതൊന്നുല്ല അതങ്ങനെ നല്ല ഒരു ഒരൂ ഒരു വീടിന്റെ സെറ്റപ്പി ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനാത് സ്റ്റോറെന്ന് പറഞ് കയ്ഞ്ഞാല്
അത് വന്ന് പിറ്റയ്തന്നാണോ അത് നിങ്ങൾണ്ടാക്കിയതാണോ?
അത് ഫിറ്റിയ്ത് നമ്മള് ഒണ്ടാക്കിയെടുക്കുന്നതാ നമ്മുടെ ഇപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പൊക്കെയില്ലേ?
അത് കരണ്ടിന്റെയാണോ വിറകിന്റെയാണോ?
വെറക് വെറക് വെറകാണ് വെറകാണ് വെറകിലാണ് പൊകായ ചൂട് വെറക് മുട്ടി മുട്ടി
അപ്പ അതില് നമുക്ക് റബ്ബർ ഷീറ്റൊക്കെ ഒണക്കാലോ
എല്ലാം ഒണക്കാം എന്തും ഒണക്കാം
അപ്പ അത് എറച്ചിയൊക്കെ ഒണക്കിയാ അതിന് കരിഞ്ഞു പോവോ?
ഇല്ല അതൊക്കെ ഒരു നീക്കില് ചെയ്തോണം.
അത ഞാ ചോയ്ചെ നേക്കില് ചെയ്തോൾണം
അതായത് ഇപ്പം സ്റ്റോറില് കായ് ഇട്ടെ കായാണ് ഇതിന്റെ മെയിൻ ഏലക്ക സ്റ്റോർൽ കായിട്ടേക്കുന്ന അതായിപ്പൊ നമ്മള് ഇഡലിയുണ്ടാക്കുമ്പോ അരുപ്പത്തട്ടിന് മണ്ടേൽ വെച്ച് പുട്ടണ്ടാക്കാമ്ന്ന് പറഞ്ഞ പോലെ അടീയിലൊരു തട്ട് വെച്ചേച്ചും ഡൈലോട്ട് ചെയ്യാം അടുത്തത് അതയ്ത് പ്പൊ നാല് കമ്പ് തൂ ക്കിയിട്ട് കൊടുത്താല് മോള്ലിട്ട് ഒണങ്ങിയിട്ട് എടുക്കാം. ചൂട് ചൂടുണ്ടല്ലോ ഭയങ്കര ചൂടല്ലേ സ്റ്റോറില്
അതെ അതെതെ ആ ചൂടും ണപ്പൊ ഞാ പച്ചക്കളർ കിട്ടുവോയിതിന്റെ?
ആഹ് തേച്ച് അത് ഒണങ്ങി തേച്ചെടുക്കുവ കായ്
ഓഹ് അല്ല കായ്ക്ക് പച്ചക്കളർന്നെ കിട്ടുവോ ഏലക്കായ്ക്ക്.
അത് കായ്ടൻസരിച്ചിരിക്കും പ പറക്കുമ്പം കാ പച്ച വോൾട്ട് കായ പച്ചക്കായാണെങ്കിൽ അതീ കളറിൽ ഇച്ചിരൂടെ ഫിനിഷിംഗായിട്ട് തേച്ച് കിട്ടും കഴുകി ഒണങ്ങി
അപ്പൊ അത് നമ്മള് അം തിരിയോ പിന്നെ
തിരിയും തിരിയും പിന്നെ തിരിയും തിരിയും നമ്മള് തിരിയൂലായിരിക്കും ഇവിടെ സെക്ഷൻ പണി അയ്ഞ് ചൊറിക്കായ ഉള്ളതുണ്ടാവും പൊട്ടുള്ളതുണ്ടാവും പോടുള്ളതുണ്ടാവും പഴുത്തു നല്ലോണം പഴുത്ത താണെങ്കിൽ ചെലപ്പം ഓക്കെ
ആഹ് ഓക്കെ